അഹ്
ജ്ജ് ഒറങ്ങാ ആഹ് കേക്ക്ണ്ല്ലേ
ആഹ് നമസ്കാരം
നമസ്കാരം
ഹലോ
ഹലോ
ആഹ് സുഖവാണോ ആഹ് കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്തൊക്കെയാണ് നല്ല വിശേഷം മഴണ്ടോ
ആഹ് ഹാ ആഹ് നല്ല മഴയും കാറ്റും
ആഹ് ആഹ് ഇവിടെ കാറ്റില്ലട്ടോ നല്ല മഴയുണ്ട് ഉച്ചക്ക് ശേഷം മഴ ഉണ്ട്
ആഹ് അവിടെ നല്ല മഴയും കാറ്റും ആണ് എങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞോ
എല്ലാം കഴിഞ്ഞു അതൊക്കെ ഒരു രണ്ട് മണിയാകുമ്പോതിന് കഴിയും
ആഹാ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ?
ഹൗസ് വൈഫ് തന്നെണ് ഞാൻ പോയിരുന്നു പിന്നെ ചെറിയ കുട്ടികളായപ്പോ അങ്ങനെ നിർത്തി പ്രൈവറ്റ് സ്കൂളില്-
അതെയോ പഠിപ്പിക്കാൻ പോയ ണ ആഹ് ആ എങ്ങനെയുണ്ട് പടി- പ്പിക്കാൻ പോയിട്ട് കുട്ടികളുടെയോക്കെ കുട്ടികളെക്കെ കൈ കയ്യിലെടുക്കാൻ പറ്റിട്ടുണ്ടോ
ആ എങ്ങനെ അറിയോ നമ്മള് ഒന്ന് സ്ട്രിക്റ്റ് ആയി നിൽക്കണം അപ്പൊ പിന്നെ കുഴപ്പ-
ആ കുഞ്ഞു കുട്ടികളാണെങ്കി പിന്നേ വേണ്ടിയില്ല പക്ഷെ വലിയ പിള്ളേരുടുത്ത് പിന്നെ- എങ്കിലും നമ്മള് ടീച്ചർന്മാര് അതുപോലെ നിന്ന് കഴിഞ്ഞാ നമ്മളോട് സ്നേഹം കാണും കുട്ടികൾക്കല്ലേ ഇപ്പൊ ചില നമ്മുടെ ചില റീൽസിലൊക്കെ- ചില റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ചില റീൽസ് ആ ചില റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പ മിസ്സന്മാർ പിള്ളേരുടുത്ത് നിൽക്കുന്ന രീതി ഒക്കെ മിസ്സന്മാരുടെ ബർത്ത്ഡേയ്ക്ക് ആയാലും സെലിബ്രേഷൻ ആയാലും മിസ്സന്മാർക്ക് സർപ്രൈസ് കൊടുക്കുക അതൊക്കെ ഒരു വൈബാണ് അതൊക്കെ പിള്ള പിള്ളേർക്കും മിസ്സമാരോടും തിരിച്ച് മിസ്സമാർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ഉം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പിള്ളേർ പിള്ളേര് സർപ്രൈസ് ആയിട്ട് ഓരോ ഗിഫറ്റ് വാങ്ങിക്ക വാങ്ങിച്ച് കൊടുക്ക പിന്നെ റി യൂണിയൻ വിളിക്കുക അങ്ങനെയൊക്കെ നല്ല ആ അങ്ങനെ റ റീയൂണീന് പോയിട്ടുണ്ടോ
ഇങ്ങനെ ഇല്ല അതിന് പോയിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ ഇപ്പൊ കുറച്ച് പേര് ഏഴ് എട്ടു വർഷമായി ഒരു ഇടവേള
ആ ഇടവേള ഇനിയിപ്പോ കുട്ടികൾ കുട്ടികൾ പോവുമ്പോൾ സകൂളിൽ പോകുമ്പോത്തേക്കും തുടങ്ങണമല്ലേ ആ ആ
വയസ്സാണ് ന്നാ ചേർത്ട്ട്ട്ട് തൊടങ്ങണം
മൂന്ന് ദിവസ ആ അംഗൻവാടി ചേർത്തോ
ആഹ് ആഹ് എല്ലാരും വളി പ്ട്ന്നാ ഞങ്ങളട്ത്തില്ല
ആ ആ ആ അപ്പൊ ഇന്ന് എന്താ പ്ലേ സ്കൂളിൽ പോണോ ആ ആ ആ ഉം
അടുത്ത കൊല്ലയാവുമ്പോ നാല് വയസായില്ല അപ്പൊ എൽക ജി ഇരുത്തണം
ആഹ് ആഹ് ആ ആ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ജോലിയൊക്കെ തീർന്നിട്ട് ഇരിക്കുവാ അല്ലേ ഉം പിന്നെ കറി കറി ആ തീർന്നു തീർന്നു കറിയ്ക്ക് എന്ത് കിട്ടി
ആഹ് ആഹ്
ആ എന്ത് മീനായിരുന്നു മത്തിയാണോ ഇവിടെ ചൂടയായിരുന്നു ആ ഇവിടെ ചൂടയായിരുന്നു ചൂടാ പിന്നെ സാമ്പാർ പിന്നെ മുട്ട പൊരിച്ച് അച്ചാർ അങ്ങനെയൊക്കെ ആയിട്ട് പോയി ആ ഇന്ന് ഇനിയിപ്പോ മീൻ കിട്ടത്തില്ല ആ ആഹ് ആഹ് ഇവിടെ ഇവിടെ അടുത്ത് മാർക്കറ്റ് ഉണ്ട് ഫിഷ് മാർക്കറ്റ് അവിടെ പോയിട്ട് ഞങ്ങൾ ലാഭത്തിനു മീൻ കിട്ടും ഇപ്പ നമുക്ക് ചൂടൊക്കെ ആണെങ്കിൽ നമ്മുക്ക് നൂറ് രൂപയ്ക്കാണ് ഒന്നര കിലോ ഒരു കിലോ ഒക്കെ അത്യാവശ്യം നമുക്ക് നമ്മൾ ഒരു സ്മോൾ ഫാമിലിയാ അപ്പൊ
ആഹ് ആഹ് ആഹ്
നമുക്ക് രണ്ടു ദിവസം മീൻ വെ കറി വെക്കാനും വറക്കാനും ഒക്കെ കാണും.
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഉം ആഹ് അപ്പൊ. മാർക്കറ്റ് അടുത്ത് ആവുമ്പോൾ സൗകര്യമായി അല്ലെ.
മാ മാർക്കറ്റ് അടുത്താവുമ്പോത്തേന് എന്നാലും ഒരു രണ്ട് കിലോമീറ്റർ.
ആഹ് ആഹ് എന്നാലും പോയി വാങ്ങാലോ? അല്ലെ ആഹ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ. കൊണ്ടുവരുല്ലോ അങ്ങനെ വാങ്ങും.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയുള്ളല്ലേ അതാകുമ്പോ വലിയ. ആഹ് അതാകുമ്പോ ചിലപ്പോ സീസൺ സമയത്തെ മീന് നമുക്ക്. തോനെ തരത്തോളൂ അല്ലെ, ഞങ്ങളുടെ ഇവിടെയും വരും. കൊണ്ട് വരും പക്ഷെ അവർക്ക് കുറച്ച് തരത്തൊള്ളൂ, നമുക്ക് നൂറ് രൂപയ്ക്ക് ഒക്കെ ആണെങ്കിൽ. നാല് അയലാ.
ആഹ് ആഹ് ആഹ് തരത്തുള്ളൂ അങ്ങനെ തന്നെ ഇതിലൊക്കെ കിട്ടുള്ളു. ആഹ് അതാണ് കുഴ
അവിടെ ആഹ് ഇവിടെ പിന്നെ. ആഹ് നമുക്ക് അടുത്ത മാർക്കറ്റ് ഉള്ളതുകൊണ്ട് രാവിലെയും ഉണ്ട് വൈകിട്ടും ഉണ്ട്. രാവിലെ അടുത്ത് തൊട്ടടുത്ത് മാർക്കറ്റാ. അപ്പൊ അവിടെയും നമുക്ക് ലാഭത്തിന് കിട്ടും, പിന്നെ വൈകിട്ട് ഏഹ്. പിന്നെ വേറൊരു മാർക്കറ്റ് അവിടെ നല്ല ലാഭത്തിൽ ആണ്, അവിടെയാണ് ശരിക്കും ആൾക്കാർ വരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബ്ലോക്കാ ആഹ് റോഡിൽ കൂടെ പോകാന് ഒന്നും പറ്റി ത്തില്ല അതുപോലെ ആൾക്കാര് വരിക.
ആഹ് ആഹ്
അങ്ങനെയൊക്കെ പിന്നെ ഓണം ഒക്കെല്ലേ വരുന്നേ. ആഹ് ഓണം ഒക്കെ അല്ലേ വരുന്നേ, എവിടാ വല്ലോടും പോവോ നിങ്ങള്?
ആഹ് ഞങ്ങള് അങ്ങനെ ഓണത്തിന് അല്, ഇപ്പോ ഏപ്രിൽ മെയിലൊക്കെ പോയി പോയിരുന്നു. വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങള് മൈസൂര് പോയി.
മൈസൂർ പാലസ് ഒക്കെ കണ്ടോ?
ആഹ് ആഹ് ആഹ് അവിടെ ടു ഡേയ്സ്.
ആഹ് ഞാന് ഞങ്ങള് ഏഹ് എന്റെ ചെറു ഞാൻ പത്താം ക്ലാസ്സിലും. പ്ലസ് ടൂവിലൊക്കെ പഠിക്കുമ്പോ പോയിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറീന് പോയിട്ടുണ്ടായിരുന്നു. ഏഹ് മൈസൂർ സുൽത്താൻ ഏഹ് മൈസൂർ ആഹ് കോട്ട. പിന്നെ അവിടെത്തന്നെ ശവകുടീരം, അതൊക്കെ കണ്ട് ഇത്രയും. വേണിസംഗമം അതൊക്കെ കണ്ടായിരുന്നു. അവിടെ ടിപ്പു സുൽത്താന്റെ ആഹ്. ഗാഡൻ ഗാഡൻ വൃന്ദാവൻ ഗാർഡറിൽ പോയിട്ടുണ്ട്. പിന്നെ സൂവില് പോയി ആഹ് സൂവില് സൂവില് നടന്നാലും നടന്നാല്.
ഹാവൂ സൂ കാണിച്ചു ചെന്ന് പെട്ടപ്പോളേ കുട്ടികളെ. ആകെ അങ്ങട്ട് ക്ഷീണിച്ചിട്ട് കാരണം ഒരു തലക്കന്ന് അങ്ങനെ നടന്ന് നടന്ന് തിരിഞ്ഞ്. പ്രയാസപ്പെട്ടു.
പ്രയാസവാ പിന്നെ അല്ലെങ്കിൽ വണ്ടിയില് പോവുവാണെങ്കിൽ കാണിച്ചിട്ട്. ആഹ് കണ്ടു കണ്ടു കണ്ടു പോകാം.
ആഹ് അങ്ങനെ പോവാം.
ഉം
അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ വണ്ടിയിലോട്ട് നടക്കൂല അപ്പൊ.
ആഹ് ഈ ഇടയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നേ, ഈ ഇടയ്ക്കത്തെ ഒരു. കല്യാണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, അപ്പൊ ഞങ്ങള് ഏഹ് പോയി പോയി കല്യാണം ഒക്കെ. കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയിപ്പോഴത്തേക്ക് തിരുവനന്തപുരം സൂവിലും ഒക്കെ. ഞങ്ങള് പക്ഷെ നടന്ന് നടന്ന് കുഴേ നമ്മള് അവിടെ നടന്ന്. കുഴേങ്കി തീർ മൈസൂർ സൂവിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട നടന്ന് നമ്മളൊരു പരുവാകും കുഞ്ഞുവൊക്കെ പിന്നെ അവൻ
യ്യാതാവും അതന്നെ
വയ്യാതാവും അതുപോലെ നമ്മൾ എക്സസൈസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഏഹ് പ്പാ സ്കൂളിൽ പോവാനമ്മള് നമ്മുടെ കാര്യം നോക്ക അല്ലാതെ എക്സസൈസ് ഒ ക്കെ ഉണ്ടെങ്കിൽ പിന്നെയും വേണ്ടില്ല കൊഴപ്പവില്ല ശരീരം അനങ്ങാതിരിക്കുന്നവർക്ക് പിന്നെ
അതെ അതെ ഇപ്പ ഇപ്പ ചെയ്യലുണ്ടോ എക്സസൈസ് ചെയ്യോ ഇപ്പൊ
എക്സസൈസ് ചെയ്ല്ല കല്യാണം കഴിഞ്ഞ് പി സി ഡി ഒ ഡി ഒക്കെ ആയപ്പോത്തേക്കും ആവൂ പി സി ഒ ഡി ഈ ടെസ്റ്റ് ചെയ്തപ്പോത്തേക്കും ഇത് പ്രഗ്നന്റ് ആവാൻ ഇച്ച് താമസം അപ്പ ഡോക് ടറെടുത്ത് പോയപ്പോ പി സി ഒ ടി ഉണ്ടന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ് എക്സസൈസ് ചെയ്യണന്ന് പറഞ്ഞു. എന്നാ എനിക്കി വണ്ണോല്ലായിര്ന്ന് അപ്പൊ ഡോക്ടർ നമ്മുടീം ഈ ആ പിന്ന മീശ ഈ ആണുങ്ങൾക്ക് മീശ വരുന്ന പോലെ നമുക്കും ഉണ്ടാവും പീസോഡി ഉള്ളവർക്കോക്കെ ഹോർമോൺ ചെയ്ഞ്ച അപ്പൊ അങ്ങനെ അപ്പൊ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞ് സ്കാനിങ്ങൊന്നും വേണ്ടാര്ന്ന് ഡോക്ടർ കണ്ടപ്പഴേ പറഞ്ഞ് നിനക്ക് ചെലപ്പോ പി സി ഒ ഡി ആവാനുള്ള ചാൻസ് ഉണ്ട് ചെറ്തായിട്ട് അപ്പോഴേ എന്റെടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ് സ്കാൻ ചെയ്യാൻ പറ സ്കാൻ ചെയ്തപ്പത്തേക്കും ഉണ്ട് രണ്ട് ഓവറിയിലും ഉണ്ട് അങ്ങനെ അപ്പ ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് ചെയ്യണം നല്ല രീതിയിൽ എക്സസൈസും ചെയ്ത് ഡയറ്റ് റ്റു എടുക്കണംന്ന് പറഞ്ഞു അങ്ങനെ പെ പെട്ടെന്ന് ഞങ്ങള് ചേട്ടൻ ചേട്ടൻ രാവിലെ എണീപ്പിക്കുവായിരുന്ന് എണീപ്പിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ഞങ്ങള് അപ്പ നല്ല രാവിലെ നമുക്ക് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്ത കുളിച്ച് അടുക്കളയിലൊക്കെ കേറുമ്പോ നല്ലൊരു ആദ്യൊക്കാ ഒരു ഒരാഴ്ചക്കെ ഒരാഴ്ച്ച ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ ഒ നമ്മൾ അതിനോട് പൊരുത്തപ്പെടുമ്പോഴേ ആദ്യ ഏത് ജോലി ആണേലും നമുക്കൊരു ബു ഇതായിരിക്കും പിന്നെ അതിനോട് പൊരുത്തപ്പെടുമ്പോഴത്തേക്കും ഓക്കെ ആവും നമ്മള് ഉം
നിങ്ങള് പിന്നെ അത് അങ്ങനെ സുഖായൊണ്ട്
ആഹ് കൊയ് പിന്നെ നാല് മൂന്ന് പിന്നെ കൊറോണെക്കെ ആയി കൊറോണ വന്ന് കഴിഞ്ഞപ്പ പിന്നെ ഏഹ് എക്സസൈസോന്നും നടക്കുന്നില്ല പു പൊറത്തു പോയി ഓടാനോ ഒന്നും പ ട്ട് ഇങ്ങനാ പിന്നെ വീട്ടിന്റെ അടുത്ത് തന്നെ വന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ കൊറോണെക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേക്കും കൊറോണയുടെ ആ ലോക്ക്ഡൗണോക്കെ അവസാനിച്ചപ്പോത്തേക്കും പിന്നെ ഇപ്പ കുഞ്ഞന് നാല് വയസായി അവന് എക്സസൈസ് പക്ഷെ ഇപ്പ മടിയാ ചെയ്യാൻ മടിക് നമ്മള് ചെയ്ത് കഴിഞ്ഞാ തുടക്കം ഇട്ട് കഴിഞ്ഞാ പിന്നെ നമ്മള് ചെയ്തിരിക്കും ഒരാഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ചെയ്യുമ്പോ പിന്നെ വിഷയം കാണത്തില്ല പി നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പിന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ മടിയാ നിർത്തിപ്പോയാ മടിയാ ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ കാല് അനക്കാൻ വയ്യാ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പക്ഷെ അതിനന് മറികടന്ന് നമ്മള് ചെയ്യുയാണെങ്കിൽ ഡെയിലി ഇപ്പ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ കു- കൂട്ടുകാരികളും ഗേൾ ഫ്രണ്ട്സുവൊക്കെ ഉണ്ടങ്കി അവര് നിർബന്ധിച്ചു കൊണ്ട് പോകുവാണെങ്കിൽ പിന്നെ അതൊരു വൈബാവും ഉം
സംഭവം അങ്ങനെ തന്നെണ് ഞമ്മള് നിർത്തി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണങ്കിൽ ഒരു പ്രയസാണ്
പ്രയാസം ആണന്ന് ഇത് ഇനി ജ് ജിമ്മിൽ പോണോന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഈഹ് ജിമ്മില് അതിനുള്ള സാഹചര്യം അപ്പം ഇനിപ്പം മോനെ സ്കൂളിലൊക്കെ വി ഇട്ടിട്ട് ഇടക്ക് ഏതെങ്കിലും ഒരു ടൈമില് വെച്ചിട്ട് പോവാന്ന് കരുതണ്
ആഹ് ആഹ്
ആഹ് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ജിമ്മില്
ആഹ് പോണംന്ന് വക്കണ്തണിണ്ട് ഇപ്പ എന്താറിയോ ആദ്യത്തെ പോലെ എങ്ങനെ കിട്ടു ത്താനും ബുദ്ധിമുട്ടാണ്